ഹ ആഹ കേൾക്കാ കേൾക്കാ പറഞ്ഞോ
ആഹ എന്ത്ണ്ട് വിശേഷം
നല്ല വിശേഷം രാവിലെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
അതെ പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കൊറച്ചൊക്കെ ഒതുങ്ങി
ആ ആ അതെെ ആ മക്കളൊക്കെ
മക്കളൊക്കെ സ്കൂളിൽ പോയി
അ
രണ്ടു പേര്
അല്ലെ ആ
ഉം
പഠിക്കുന്നു
മൂത്താള് അഞ്ചില് രണ്ടാമത്തെ ആള് യു കെ ജി
ആ ആ
ഉം
അടുത്ത തന്നെയാണ് സ്കൂളൊക്കെ
അടുത്ത വച്ചാൽ ഒത്തിരി അങ്ങന അടു ത്തല്ല എന്നാലും അടുത്ത നമുക്ക് എളുപ്പം ഒന്ന് പോണം എന്നുണ്ടെങ്കി പോകാം
അല്ലല്ല അവര് കേരള
ആഹ് ആ
സി ബി എസ് ഇ നമുക്കിവിടെ ഉണ്ട് ക്ഷേ കേരളല്ലാ വിട്ടത്
അതെ ആ
ഉം.
അപ്പൊ വണ്ടിയുണ്ടോ?
വണ്ടി രാവിലെ ഒന്നല്ലെങ്കിൽ ഞാൻ കൊണ്ടു വിടും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടു വിടും. അല്ലെങ്കിൽ ഹസ്ബൻഡന്റെ ബ്രദറ് ഉണ്ടെങ്കിൽ കൊണ്ടു വിടും. രാവിലെ, വൈകിട്ട് ഓട്ടോയ്ക്ക് വരുവായിരുന്നു
ആ ആ
ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോക്ക് കേറി വരും പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ
ആ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിച്ചു മക്കളെയൊക്കെ വിട്ട കഴിഞ്ഞപ്പം എല്ലാം ഒന്ന് ഒതുങ്ങി അപ്പം ഫുഡ് കഴിച്ചു അടുക്കളയൊക്കെ ഒതുക്കി
ഇനിയിപ്പോ ഫ്രീ ആന്നോ
ഇനിയിപ്പം വെളിയിലേക്ക് തുണി കഴുകാൻ മറ്റേ യൂണിഫോം ഒക്കെ കല്ലില് കഴുകണല്ലോ
ആ ആക്കായതൊണ്ട് ഉം
ഉം ഉം പിന്നെ വൈറ്റ് വെളുക്കത്തില്ലാന്നല്ല മറ്റേ പെട്ടെന്ന് എന്താ കൂടെ പൊങ്ങി പോവത്തില്ലേ യൂണിഫോം ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിള്ളേരുടെ ഡ്രസ്സൊക്കെ കല്ലില് കഴുകും പിന്നെ ടാസ് ഹസ്ബറിന്റെ നല്ല ഡ്രസ്സ് ഷർട്ടൊക്കെ അങ്ങനെയുള്ളതെല്ലാം കല്ലല് കഴുകും
ഉം ഈ ബെഡ്ഷീറ്റ് ഒക്കെ കഴുകാൻ കുഴപ്പമില്ല അല്ലാത്തെ നമ്മള് വീട്ടിലിടുന്നതൊക്കെ കുഴപ്പമില്ല ല്ലോ അല്ലേ
ആ വീട്ടിലിടണത് കൊഴപ്പവില്ല പിന്നെ ഒത്തിരി എന്നാ ഇതാ ചള്ളാവൂലാന്ന് തോന്നണ ഡ്രസ്സുകളില്ലേ അങ്ങനെയുള്ള ഇടുന്ന കുഴപ്പമില്ല അല്ലാണ്ട് കല്ലുള്ള ചുരിദാറ് അങ്ങനെയൊക്കെ ഇട്ടാല്
മിഷ്യൻ മിഷ്യൻ പോകും എളുപ്പം
മെഷ്യൻ പോണതല്ല നമ്മുടെ ചുരിദാർ പോകും കല്ലെല്ലാം വേഗം പറിഞ്ഞ് പോകില്ലേ ഇതിനകത്ത് കിടന്ന് കറങ്ങി കറങ്ങി അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഞാൻ കല്ലിൽ അലക്കാൻ ഇറങ്ങും പിന്നെ ഈ മെഷിനകത്ത് കറക്കണ നേരത്തിന് വേഗം കല്ലില് കുത്തിപ്പിഴിഞ്ഞ് കയറാം
ഉം എല്ലാരും പറയണത് മിഷീൻ അല്ലേ എളുപ്പോന്നാ
കൈക്ക് പാടില്ലാന്നേ ഉള്ളൂ പണിയെടുക്കണ്ടാ ചുമ്മാ ഇരുന്നാ മതി പക്ഷെ സമയം പോകും നമുക്ക് പെട്ടെന്ന് ഒണങ്ങി എടുക്കണെങ്കിൽ കല്ലില് കുത്തിപ്പിഴിഞ്ഞ് വേഗം കൊണ്ടുപോകുവാണെങ്കിൽ പ്പെ ഒണങ്ങി കിട്ടും
ജലാത്തു നനക്കുമ്പം പകുതി ഉണങ്ങിയും കൂടെല്ലേ കിട്ടുന്നേ
ആ പൾ ഒണങ്ങിയത് പോലെ അപ്പം ചിലപ്പോ ഒരു മണിക്കൂർ ചിലപ്പോ ഒന്നര മണിക്കൂർ അങ്ങനെയൊക്കെയാണല്ലോ മെഷീൻ
ഓഹോ ഹോ
പിന്നെ അല്ലെങ്കി സെമിയാണെങ്കി നമ്മളെ പ്പഴും ഒന്ന് കറങ്ങി തീരുമ്പോ അത് വെള്ളം ഊറ്റിക്കളയാൻ നിൽിക്കണം പിന്നെ അതിനത്തേക്ക് വെള്ളം പിടിക്കാൻ നൽക്കണം ഹി ഹി
ആഹ എരട്ടി പണിയാ
ആ ആ നേരത്ത് നമുക്ക് കല്ലിലലക്കി കേറാല്ലോ
ദ്യായിട്ട ഇങ്ങനെ പറയുന്നരാളയി വെകുന്നേ ഹെ ഹെ സാധാരണ എല്ലാരും അതയോ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസം എന്ത് കൊള്ളായിരുന്നന്നാ പറയുന്നേ
ചെ അല്ല ചെല സമയത്ത് നമുക്കത് ഉപകാരമാക നമുക്ക് പ്പ ഒരു പറ്റില്ലായിമ ഒക്കെ വന്ന ട്ടോ നയെഞ്ഞൊരു അല്ലെങ്കിൽ ഒരുസം ഒന്ന് അലക്കാൻ പറ്റ ദിലാൽ വരുമ്പോക്കെ നമുക്കോ അനല്ലതമിഷ നുണ്ടെങ്കിൽ പക്ഷെ ആ കളയണ നേരിട്ടനമുക്ക് പെട്ടെന്ന് കേറി അടുത്ത പ്പ ആ ട് പ്പണിക്ക് പോവാം ഹ ഹ ഹ
ഉം ഹും
അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തോണ്ട് നൽക്കുമോ മെഷീന് തുണി ഇട്ടിട്ട്
ആ കൊഴപ്പില്ല അത് നടക്കും ഇത് നടക്കും ആ് ആരും കുറെേ നാൾ കൊണ്ടൊല്ലാം മേടിക്കണംന്ന് പറഞ്ഞ ഇരിക്കുവ പിന്നെ ഞങ്ങൾക്കിപ്പോ വെക്കാൻ അത്ര സ്ഥലമില്ല അതോണ്ടിങ്ങനെ ഏ ഇതായി ഇങ്ങനെരിക്ക പിന്നെ എന്തോ തുണിയാലൊക്കെ ഈ കൊച്ചു പിള്ളോരായത് കാരണം ഒരു ദിവസം മൂന്ന് നാല് ജോഡിയൊക്കെയ മാർ
ആഹ വീട്ടിലിരുന്നാ വട്ട് പിടിക്കും സ്കൂളിൽ പോയാ പിന്നെ കൊഴപ്പൂല്ല
രാവിലെ ഒരു ഗളി വൈകിട്ടൊരു കുളി
പിന്നെ മ മഴക്കാലത്ത് നമുക്ക് ഉപകാരു ണ്ട് ട്ടോ ഇന്ന് ഏ കല്ലില് അലയ്ക്കാലും പിഴിഞ്ഞെടുക്കാന്
ആ
മേടിച്ചിട്ടില്ല എങ്കിലും മേടിക്കുവാണെങ്കി ആ മറ്റ ഇതേ മേടിക്കാവുള്ളൂ കേട്ടോ മറ്റേ എന്നതാ
ആഹഹാ ഉണക്കാനും കൂടി പറ്റുന്നേ
ആണ രണ്ടിലും ഉണക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ഇച്ചിനും കൂടി എളുപ്പം നമുക്ക് പിന്നെ അല്ലെങ്കിൽ വെള്ളം മാറാനോ അതിന ഇതിന ഒക്കെ മറ്റ സേമിയ ആവുമ്പോൾ പിന്നെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഡോറിന്റെറെ ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഫ്രണ്ട് ഡോറിന ആക്കും നല്ലത് മറ്റത അതിനകത്താണ് മറ്റേ പിഴിയ മാത്രയിട്ടുള്ള ഇതുണ്ട്
ആഹ ആഹ
ഇടക്ക് തുറന്നിട്ട് ഇട ഇടാനൊക്കൊണെലും അതിനകത്ത് പറ്റും ഫ്രണ്ട് ഡോറിറേത് തുറന്നാ പിന്നെ ഓഫ് ആയി പോകും ഇടക്ക് നമുക്കൊന്ന് തുറക്ക ണെങ്കി തുറന്ന് ഓഫയി പോകും
ഓ ലിക്വിഡ് ആണോ ഉപയോഗിക്കുന്നേ
ആ ലിക്ഡാ ഉപയോഗിക്കുന്നത് ഞാൻ തുണി വഴുകെ ലക്കൂഡാ ഉപയോഗിക്കും ത്
ആ് എനിക്ക് തോന്ന സപ്പൊടിയൊക്കെ കുറച്ചും കൂടി നല്ലത് ഇൽക്കൂടാണോ
ആഹ ആഹ തുണിക് മറ്റേ എന്താ പെട്ടെന്ന് നരച്ചു പോവൂല്ല ലിക്വിഡ് ആണെങ്കിൽ സ്ലോക സോ പൊടി ആണെങ്കിൽ തുണി വേഗം ഇതായിപ്പോ അ ആഹ് നരച്ച പോലെ ആയിപ്പോ പ്പോ
ഉ രാവിലെ എന്ത് വരുന്നു ബ്രേക്ക്ഫാസ്റ്റന്ന്
ഏഹ് ഇന്ന് അപ്പവും മുട്ടക്കറിയാ യിരുന്നു
ഉം എാ മാവ് അരച്ച് വെച്ചോ?
ആഹ മാവ ഞാൻ രാവിലെ അരയ്ക്കും കുറച്ച് ഏ പിന്നത്തെ മാവൊരു ആഹ്ചെറിയ പാത്രത്തി അര പാത്രം കാണും അപ്പം ഒരു ഒന്നര നാഴി ആയി ഇട്ടിട്ട് രാവിലെഒരുആറുമണിയൊക്കആകുമ്പ അരച്ചു വെച്ച് എട്ടുമണിയാവുമ്പത്തിന്ന നല്ല അപ്പം കിട്ടും പുളിയില്ലാത്ത അപ്പം കിട്ടും
അ അങ്ങ് അ അതായത് നേരത്തെ മാവിന്റെ കൂടെ വേറെ മാവ് കൂടെ ആയിരിക്കുമ്പോഴോ?
ആഹ്ആ പച്ചിരി അരക്കുന്നന്റെ കൂടെ ഈ നമ്മുടെ തലേന്നത്തെ മാവില്ലേ?
ഓഹോ
പച്ചിരി അരച്ച് അരഞ്ഞ കഴിയുമ്പത്തേനും ചോറും ഇട്ട് പച്ചിരി നമ്മൾ അര ലോ അരഞ്ഞ കഴിയുമ്പം ഈ മാവിനേയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു മ ഒരു മിനിറ്റ് കറക്കും ആഹ് മി ജാറ്ത്തെ മിക്സിടെ ജാറി തന്നെ കറക്കും
ആഹാ
അന്നിട്ട് ഊറ്റി വെക്കും അപ്പൊ ഒരു എട്ട് മണി ഒക്കെ ആകുമ്പത്തേ നല്ല അപ്പം കിട്ടും
ഓഹ്
അല്ലെങ്കി ത ഇവിടെ എന്ന് തലേന്ന് അരച് വെക്ന്നോ അന്ന് എല്ലാം പുളിച്ചാ പോയി
ആഹ് അത് അങ്ങ് പൊങ്ങിഅങ്ങ് പോകും അങ് മൊത്തം അങ്ങ് വീഴു ഗ്യാസെലാ വെക്കുന്നന്നുണ്ടെങ്കി മൊത്തം അവിടെ എല്ലാം ആവും
ആഹ് അപ്പം രാവിലെ അരച്ച് വെച്ചാൽ മതി രാവിലെ എഴുന്നേക്കുമ്പം അരിച്ച് വെച്ചാ എട്ടുമണിയാവുമ്പത്തേനും നല്ല അപ്പം കിട്ടും. അയിൻ്റെ കൂടെ ഒരു ഇച്ചിരി തേങ്ങയും ഒരു നുള് ഒരു സ്പൂൺ പഞ്ചസാരേം കൂടി ഇട്ടാ നല്ല യപ്പം
ആഹ് ഞാൻ തേങ്ങേം പഞ്ചസാരയൊക്കെ ഇട്ടാ അരക്ക്ന്നെ.
ആഹ്
തലേ ദുവ് സം തേങ്ങയും പഞ്ചസാരയും ഇതുപോലെ പച്ചരിയും പിന്നെ ചോറും കൂടി ഇട്ട് അരച്ച് വെക്കുന്നെ.
ആഹ് ആഹ്
ത്തേനും അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഈ പ്രത്യേകിച്ച് ഈ പിന്നെ ഇതൊക്കെ ആകുമ്പം ഈസ്റ്ററൊക്കെ ആവുമ്പം അപ്പം ഉണ്ടാക്കാനെ കൊണ്ടും പെസാ വ്യാഴാഴ്ച്ചേ അപ്പൊ ഉണ്ടാക്കാനൊക്കൊണ്ടേ ഉണ്ടാക്കി എടുത്ത് വെക്കും. പിറ്റേ ദിവസം ആവുമ്പഴ്ത്തേനും മാവ് കാണത്തില്ല. മൊത്തം തിളച്ചു തൂവി അങ്ങ് പോവും.
ആ ഞ ഞങ്ങക്കിവിടെ മിക്ക ദിവ സും ഈ സ്കൂളുള്ള ദിവസം മിക്കപ്പഴും അപ്പവാണ്. എനിക്ക് രാവിലെ അതാ എളുപ്പം. പിന്നെ അവധി ദിവസം നോക്കിയാ ഞാനെന്തെങ്കിലും ഇടിയ പ്പം പിന്നെ പുട്ടും അപ്പവും ഇവിടെ മാറി മാറി അവധിയുള്ള ദിവസം ഇടിയപ് പ്പ പത്തിരി അങ്ങനെ എന്തെലും
പുട്ടൊക്കെ എളുപ്പവല്ലേ ഒണ്ടാക്കാൻ അതുകൊണ്ട് നമ്മക്ക്
ഏഹ് എന്റെ മ ക്കക്ക് പുട്ട് ആഹ് പുട്ടും മൊട്ടക്കറിയും കൊടുത്താല് അയിന്റെ കൂടെ പഴം വേണം
ഓഹോ
പുട്ടും പ ആഹ് ആന്ന് പുട്ട് മൊട്ടയെ അപ്പം കറിയില് ഇടാതെ എട്ത്ത് വെയ്ക്കാൻ പറയും എന്ന്ട്ട് പുട്ടും പഴവും കൂട്ടി കൊഴച്ച് തിന്ന്ട്ട് ലാസ് റ്റ് മൊട്ടതിന്നും
നല്ല കോമ്പിനേഷൻ
ആ
ഉം ഇവിടെ ഇന്ന് ഇടിയപ്പ മുോട്ടക്കറിയായിരുന്നു
ആ ആഹ എനിക്ക് ഇടിയപ്പം താമസം സോ അതുകൊണ്ട്ന്നെ അവ ദിവസമേ നോക്കോളൂ
ഇവിടെ എന്നും ഡെയിലി രാവിലെ കാപ്പി വേണം അപ്പൊ ഓരോ ദിവസം ഓരോന്നാ തിങ്കള തൊട്ട് ഞായറാഴ്ച വരെ രാവിലെ കാപ്പിയ അപ്പൊ ഇടിയപ്പം ദോശ പുട്ട് ഉപ്പുമാവ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇഡലി ഉ ചപ്പാത്തി അഴച രണ്ടു ദിവസം ചപ്പാത്തിയാണ്
അതെ ച അപ്പ അത് ഞ കിഷില്ല എന്റെ മൂത്ത എനക്ക് ഇഷ്ടവാ എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ്
പാത്തി പതി
അതെ ഉണ്ടാക്കുവാണോ അതോ
ആ ഉണ്ടാക്കും ഞാൻ രാവിലെ എഴുന്നേട്ട ഉണ്ടാക്കും
അതെ അപ്പം ചോറ് കൊടുത്ത വിടണോ
ആ എല്ലാർക്കും ചോറ് കൊണ്ടു പോോകണം ആ് ഹസ്ബൻറിിനും കൊണ്ട പോണം പിള്ളേർക്ക് ം കൊണ്ടുപോണം ഹസ്ബൻറിിന് രാവിലെ വെളുപ്പിന് അഞ്ചുമണി ആകുമ്പോ ജോലിക്ക് പോകണം ആഹ അപ്പൊ ഞാൻ മൂന്നര ആുമ്പോ എണ്ണീറ്റ്് എല്ലാം റെഡിയ ആാക്കും ചോറും കാപ്പിയും എല്ലാം
ഉം ഉം
ഉം അല്ല എന്നിട്ട് കൊടുത്തു വിട എന്നിട്ട് പിന്നെ പോയിക്കഴിയുമ്പോ പോ അല്ല പോയി ുമ്പ അഞ്ച മണിയാവുമ്പ പോയിഴ പിന്നെ ഞാ പോയി കിന്ന്ുറങ്ങും പിന്നെ രാവിലെ എണ്ണിക്കുന്ന ജോലിയെല്ലാം ഒതുക്കി വെച്ച റ്റ് കഴിഞ്ഞിട്ടേ പിന്നെ ഏഴരരക്കെ ആവുമ്പെ എണീറ്റ് പിള്ളേരെ ഒര്ക്കി സ്കൂള് വിട്
ക്ക് പണി ചെയ്ത് തീർക്കണാ നല്ലത്
ആഹ്
ഞാന് അഞ്ചരക്ക് എഴുന്നേക്കുന്നു
ആഹ് ആഹ് അന്നേരം രാവിലെ ആവുമ്പത്തേനും നമ്മുടെ ജോലിയല്ലാ ഏഴ്, ഏഴ്, എട്ട് മണിയാവുമ്പട്ത്തേനും എല്ലാം ഏകദേശം റെഡിയാവും അഞ്ചരക്കൊക്കെ എണീ റ്റ് കയ്യുമ്പം. പിള്ളാരൊക്കെ സ്കൂളിൽ പോവാ അവധി ദിവസം ആന്നേ പിന്നെ ഞാൻ വെളുപ്പിനെ എണീക്കത്തില്ല രാവിലെ അന്ന് നല്ല പോലെ കെടന്നങ്ങ് ഒറങ്ങും ചെലപ്പോ എ ട്ട് മണിയാവും എണീക്കുമ്പോ. ആഹ് ശരി